ഹലോ ഹലോ ഹലോ ഹലോ ആഹ് കേൾക്കാവോ
അപ്പളിക്കനേ
ഓ കേൾക്കുന്നുണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട് നേരത്തെ കേട്ടില്ലേനു
ആ അറയാൻ കൊറച്ച് സമയം പിടിക്കും
ആണല്ലേ ആഹ് ആ പിന്നെ എന്തെല്ലാം വിശേഷം
നല്ല വിശേഷം
കെടക്കാണോ പണിക്കെ കഴിഞ്ഞ്
കെടക്കല്ല ചോറ് ഉണ്ട്ട്ട് ഇനി കെടക്ക
ആഹ് ആഹ് അ ഒ ഉച്ചയ്ക്ക് കുറച്ച് ടൈം ഒന്ന് കെടന്ന് കിട്ടിലേലും അമ്മുക്ക് ഒക്കും ചെയ്യൂല
അതെ ആഹ് കൊറച്ച് ടൈം ഒരു ഫ്രീ ഉം മക്കള് വന്ന് കഴിഞ്ഞാൽ ഫോണിട്ടില്ല
ആഹ് ഇവിടെ ഫോണിനങ്ങനെ ഇല്ല മൊയ് പക്ഷെ എന്നാലും ഓര് വന്നാ പിന്നെ ഓരോവിധത്തല് നടക്കല് പിന്നെ വൈകുന്നേരത്തെ ഫുഡ് അങ്ങനൊക്കെ ആയിട്ട് അങ്ങനെ
ആഹ് ഫോണ് വേണ്ടപ്പോ
അതുകൊണ്ട് പിന്നെ ഏയ് ഫോൺൻ്റെ ആവ അങ്ങനത്തെതോന്നുല്ല
ആഹ് എല്ലാരും വിളിക്കുമ്പോ ഈ ഫോണിന്റെ
ആണല്ലേ അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ കോളും അതുപോലെ തന്നെ മെസ്സേജസ് അങ്ങനെക്കെ വരുമ്പോ തന്നെ ഫോൺ ഒരു ഹാങ് ആകും
ഉം അതല്ലേ എല്ലാരും വിളിക്കുമ്പോളേ മക്കൾക്ക് ഫോണ് വേണം ഫോണ് വേണന്നുള്ള പ്രശ്നോളള് പറയല് ഹഹഹ
ഇവിടെയാണേൽ ഇവര് സ്കൂള് വിട്ട് ആഹ് ഭക്ഷണം കഴിച്ചതാ ഞാൻ കേറി കുറച്ച് നേരം ഒന്ന് ഒരു നാലുനാലര വരെ ഇനിയൊന്ന് റെസ്റ്റ് ആണ് അത് കഴിഞ്ഞ പിന്നെ വീണ്ടും വൈകുന്നേരം ഇന്ന് ഫുഡ് ഉണ്ടാക്കണം കാരണം രാത്രിൽ ആർക്കും ചോറ് പോവില്ല ചപ്പാത്തി വേണം മക്കൾക്കായാലും പുയ്യാപ്ളക്കായാലും ആഹ് അതുകൊണ്ട് പിന്നെ ആഹ് അപ്പൊ ഒരു നാലര വരെ കട കടന്ന് പിന്നെ അതിന്റെ പണിയിലേക്ക് കായി വരവ് ഇനി ചായയൊക്കെ കേറും ചെയ്യും പിന്നെ ഫുഡൊന്നുമില്ല
ആഹ് ആഹ് ആഹ്
ഉം
രാത്രി എന്താ ചപ്പാത്തി ആണോ എല്ലാവർക്കും
ഉം ചപ്പാത്തി നിർബന്ധം ഒന്നുമില്ല ചപ്പാത്തിയോ അല്ലേ പത്തിരിയോ ചോറ് ആർക്കും വേണ്ട പിന്നെ തോനെ ദിവസമൊക്ക ആകുമ്പോൾ ഞാൻ ചിലപ്പോ നമുക്കൊരു മടി തുടുങ്ങുവല്ലോ അപ്പൊ ഞാൻ പറയും ഇന്ന് ചോറ് തിന്ന് കേട്ടോന്ന് പറയും എന്തല്ലാ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ മതി ഇന്നത് വേണം അങ്ങനത്തേതൊന്നുമില്ല
ആഹ്
ചൽപ്പ അരി അരച്ചിട്ട് ഇണ്ടാക്കും അങ്ങനെ എന്തെ
ആഹ് ദോശ എന്തേലും ഉണ്ടാക്കുലേ
എന്റെ വെയിറ്റ് കുറക്ക്യാന് വെയിറ്റ് കൊറ ക്ക്യാൻ നോക്കുണ്ടോ
ഇല്ലല്ല അത് അങ്ങനെ അത് ഞാന് എന്താണ് മോളെ പ്രസവിച്ച് കിടക്കുന്ന ടൈമില് അങ്ങനെ ഒരു ജ്യൂസ് മാത്രം കുടിക്കലേയുള്ളോനി രാത്രിയില് നേരത്തെ ഫുഡ് കഴിക്കും എന്നിട്ട് രാത്രിയില് ഏഹ് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോ ഒരു ജ്യൂസ് കുടിക്കലുണ്ടായിനി അപ്പം ഇൻക്ക് പാല് കുറവേനു അപ്പം പിന്നെ അതിന് വേണ്ടീട്ട് ആ ഒരു ജ്യൂസ് കുടിച്ചി നി അത് അങ്ങനെ ശീലായി വന്ന് അപ്പൊ പിന്നെ ഹസ്ബൻഡും അത് പിന്നെ വൈകുന്നേരം ചായ കുടിച്ചിട്ട് പിന്നെ ഈ ജ്യൂസ് മാത്രം കുടിക്കലായി പിന്നെ പാലുകുടി നിർ ത്താൻ വേണ്ടീട്ട് പിന്നെ ഈ ജ്യൂസ് കുടിക്കാൻ പറ്റൂല്ലല്ലോ പിന്നെ പാലു കുടി നിർത്തുമ്പം പിന്നെ ഇത് കുടിച്ചാൽ വീണ്ടും പാല് വരും വിചാരിച്ചിട്ട് പിന്നെ ഈ ജ്യൂസ് ആണ്ട് നിർത്തീട്ട് പിന്നെ വേറെ ആ അങ്ങനെ ഈ ഫു ത് മ്മല് തായി പിന്നെ അതങ്ങനെ കണ്ടിന്യു അതങ്ങനെ പോയി അപ്പൊ രാത്രിയില് ആർക്കും ഫുഡ് വേണ്ട ചോറ് ആർക്കും വേണ്ട ഓക്കിപ്പോ രണ്ടര ആവാനായി ഓളുണ്ടായി ആ ടൈമ് മുതലെ ഇതിങ്ങ ആഹ് രണ്ട് വയസ്സാമ്പൽക്കനേക്ക് പാലുടി നിർത്തും
ആഹ്
ഓള്ണ്ട് പടൻ ണ്ട് ഒറങ്ങാൻപറഞ്ഞിട്ട് ഒറങ്ങൊന്നൂല്ല്യ അപ്പഅവിടെണ്ട് ആഹ്
ആഹ് ആഹ്
ഞാൻ രണ്ടാവുംമ്പൾക്കിനേക്ക് ഞാൻ നിർത്തും രണ്ടാ ആ ആമ്പളിക്കിനേക്ക് വേഗാണ്ട് അർ- തെല അല്ലെങ്കി സമ്മയ്ക്കൂലെ ഭക്ഷണവും കഴി ക്കൂല ഇതും
അതാണി പാല് കുടിക്കാൻനിന്നാ പിന്നെ അവര് ഭക്ഷണം കഴിക്കില്ല പാല് കുടിക്കണത് ആലോ
ആ അതെ കയ്ക്കൂല ആഹ് അതാണ് പ്രശ്നം അതുകൊണ്ട് ഞാൻ വേഗം നിർത്തല് ആ അതെ പിന്നെ ന്ന് അവിടെങ്ങന മഴയൊക്കെ ഇണ്ടായ്നോ
മൂന്നീസായിട്ട് പെയ്തീല്ല
ആ നല്ല അവിടെ അങ്ങനെതന്നെ നല്ല ഇന്നു ഇന്നിലൊക്കെ നല്ല വെയില് പിന്നെ എത്ര ആൾക്കാര് മക്കളെത്ര ആൾ
എന്താ മഴ പറ്റ പോവും ചെയ്തോ
എന്താണ് അറിയൂല അപ്പൊ ഇന്നലും ഇന്നക്കെ നല്ല വെയില മഴയില്ല്യ ഒന്നൂല്ല്യ
ആഹ്
ആഹ് അതെ
ആഹ് മഴ അതെ വില എറിച്ചാലും കു മഴപെയ
അതെ വെയിലാവു മ്പൊ ചൂട് എന്ന് പറയും മഴയാണ മഴയില്ല്യ മഴ ഇണ്ടാവുമ്പൊപറയും ഡ്രസ്സൊന്നും ഒണങ്ങണില്ല ഇങ്ങനെ വെയി നല്ല വെയിലിട്ടിയാമതിന്ന് പറയും വെയിലാബ പറയും മഴ പോയി നല്ല വെയിലാണിത് മഴക്കാലാണ് മഴ ഇല്ല്യേന്ന് ചോയിക്കും എങ്ങനെനായാലും പരാതി ഇണ്ടാവും
റ്റാണറിയ
അതെ അ അതെന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഉം ഇന്നും ഇന്നലേം നല്ല വെയില് കിട്ടീന് നല്ല ഇന്നത്തെ ഡ്രസ്സ് മാത്രേ ഉള്ളുട്ടോ ഒണങ്ങാനൊക്കെ അതുകൊണ്ട് പിന്നെ സുഖ
ആഹ്
ഉം പിന്നെ എത്ര ആൾക്കാരുണ്ട് മക്കള്? എല്ലാരും പഠിക്കാൻ പോകുന്നോലാ? ഹലോ